ഹലോ
ഹലോ
കേക്കാവൊ നിനക്ക്
ആഹ കേക്കാടി
പിന്നെ നീയെന്തിനെ വിളിചെ
മാമനി ന്ന് ഡിസ്ചാർജ് ചെയ്യൂടി
ആഹ
ഉം പിന്ന ഡിസ്ചാർജ് ചെയ്യ അവർക്കാന്നെങ്കിലും അടിയും പറ്റേ ആയി ഒരു റൂമിന് ആയിരത്തി അഞ്ഞൂറ് രൂപ അട രോഗിക്ക് നിക്കാൻ ഒരു ബൈസ് സ്റ്റാൻഡർക്ക് നിക്കാം
ആഹ
ഉ പക്ഷെ അവര് ഇന്നലെ മുറിയില്ലായിരുന്നു മാറ്റാനായിട്ട് ആ രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ടേ ഉള്ളെന്ന് അതിെ ചിലപ്പോ പൈസ മേടിക്കാനുള്ള അടവായിരിക്കും
ആയിരിക്കും
ആയിരിക്കോടിീ അങ്ങനെ എന്തുവാ രണ്ടായിരത്തി അഞ്ഞൂറൂടെ മുറിക്കാത്ത കിടന്ന ഇന്നല്ലെ
ഉം
ഇന്നയപ്പോഴത്തേക്ക് അവര് പറഞ്ഞു മാറ്റിത്തരാം എന്ന് പറഞ്ഞായിരുന്നു
ഉം
എന്തോെന്ന് അറിയത്തില്ല കുറവാണുവായിരിക്കും അതായിരിക്കും ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ് രതീഷേട്ടനങ്ങോട്ട് പോയിട്ടുണ്ട്
ആ
ഉം ഇനിയിപ്പം ആഹ് അറിയത്തില്ല എങ്ങനെയൊക്കെയന്ന് പൈസ എത്രായ നല്ല പൈസ ആയി കാണുംടി കാരണം മറ്റേ സ്റ്റെൻഡ ഇട്ടടി
ആണോ ആ
ഉ പിന്നെ ഐ സ്യുന്റെ ചാർജും അതും ഇതൂടെ എത്രായിന്ന് അറിയത്തില്ല ഒന്നും പറഞ്ഞില്ല അവ്ട്ന്നാണെ ഇൻഷുറൻസുല്ലെടി ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും അങ്ങ് പോയേനെ
അങ്ങനിഷ നമ്മുടെ ഇല്ല ഗവൺമെന്റിന്റെ
അത് ഗവൺമെന്റിലേ പറ്റത്തുള്ള മാമം പറഞ്ഞന്ന നമുക്ക്ടെ ച്ചെയ്ത് ബ്ലോക്ക് ഉണ്ടെന്നറിഞ്ഞപ്പോഴത്തേക്കും ഇവടെ തിരുവനന്തപുരത്ത് പോവാന്ന് പറഞ്ഞു
ആഹ്
ആഹ് തിരുനന്തപുരത്ത് പോവാന്ന് പറഞ്ഞു അന്നേരം പരീക്ഷണന്ന് പറഞ്ഞ ഇനിയിപ്പോ അവിടം വരെ കൊണ്ട പോന്ന അത്ര വയ്യാരണ്ടി ഒര് കോയലായി ചുരുങ്ങിപോയി
ആ ആ
ഉം രുപാടെന്നങ് ചുരുങ്ങി പോയി പിന്നെ ഒ ഒരു രണ്ട് ബ്ലോക്ക് ണ്ടായിരുന്നു ഒരെണ്ണം പിന്നെ മരുന്ന് കഴിച്ചാൽ മതിന്ന് പറഞ്ഞു അങ്ങനെ അവിടെ തന്നെ അങ്ങ് ചെയ്തു എന്തോ ചെയ്യാന ശരിക്കങ്ങ് പേടിച്ചു പോയിടി എന്ന് വച്ച പോയാ യ്നവടാരാടി ഉള്ളത് ഇപ്പൊ അമ്മ ആശുപത്രിക്കെടന്നപ്പഴാണെ തെന്നെ മാമനാടി വന്നു നിന്നതും എല്ലാം
അയ്ശരിയാ
വേറാരും ഇല്ലടാ എന്തെയ്യും അമ്മൂമ്മ ആന്നെ അതും പറഞ് കരച്ചിലും പിഴിച്ചിലും ഒന്നും പറയണ്ട ഞാൻ ഒരുസം പോയിന്ന് പറഞ്ഞില്ലേടി ഇന്നലെ
ആണോ ആഹ്
ഇല്ല ല്ല മൊന ഞാനൊന്നും ഷൺമൂം വിളിക്കാൻ വന്നായിരുന്നു പോന്നും പോറണ്ട്
അമ്മമ്മ എന്താ പറഞ്ഞ
അമ്മൂമ്മക്ക് അങ്ങ് കരച്ചിടിന്ന് വെച്ചാ അമ്മൂമ്മ ജീവിച്ചിരിക്കുമ്പ മക്കൾക്കൊക്കെ എന്തേലും വരുമ്പോഴേ അങ്ങനങ്ങ് വിഷമ എടി
വർക്ക്ലായിരുന്നോ
ഞാൻ വർക്കിലായിരുന്നെടീ രാവിലെ മുതല് തൊടങ്ങിയതാ
ഉം കഴിച്ചാ നീ കഴിപ്പൊക്കെ കഴിഞ്ഞോ
കഴിച്ചില്ല
ഉം എന്തോ പറയാന്
നീ കഴിച്ചോ നീ ഇന്ന് ലീവാണോ
രണ്ട് വട്ടം എന്തോടി
നീ ഇന്ന് ലീവാണോ
പിന്നടി ഞുടെ ഓഫീസ് ഇരിക്കുവായിന്ന് ഇച്ചിരി തലക്ക് കുറവുണ്ട
ആഹ
പിന്നെ പിന്നെ വേറെന്താ ഇത ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നില്ലീ ഇവിടൊണെങ്കി ഓഫീസിൽ നിന്ന് ര കൊറച്ചര് കാണാമന്നു പറഞ്ഞില്ലേ
ആ
അന്നേരമായിരുന്നു സംഭവം മാമനെ ആശുപത്രിയിൽ കൊണ്ട ദിവസം അന്നായിരുന്നടി അപ്പൊ അമ്മൂമ്മ അവർ ഒടെടുത്ത് കരച്ചിലും വീഴിച്ചിലും അമ്മാവി കരയുന്നു അമ്മ കരയുന്നു ഇതൊക്കെ കാണുമ്പോ നമ്മുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്
ഉം
മ്
രോഗം വന്നവക്ക് മാത്രമല്ലല്ലോ അത് ചൂണ് നിൽക്കുന്നരു സ്ഥലന്നു പോൂവല്ലയോ
ഞാനടിയ ഇ ഞാൻ വിളിച്ചായിരുന്നുഇന്നലെ അന്നര അച്ഛെ അച്ഛൻ പുറത്തേക്കാന്ന് പറ പറഞ്ഞതിന്റെറെ അടുത്തത്
കൂട്ടുകാരുടെ പേരെ
ഇട അച്ഛന എടിയാ അച്ഛൻ ഭയങ്കര ഇത് എട അച്ഛൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഉം പറ ഞാനങ്ങ മേടിച്ചട്ട പട്ടാളക്കാരൊക്കെ സംസാരിക്കുന്ന പോലെ ഞാൻ പറഞ്ഞ അച്ചാ ഞാൻ ഷാമിനിയാണ് ച അവനാന്ന് പറഞ്ഞി് ഹരി ഇല്ല യ് ചവിടെ അങ്ങേരച്ച ഞാൻ വീട്ടിലില്ല പുറത്തേ ആര് വിള ന്ന് പറയണം മ് ഞ അവടെ ശഷാമിനി വിളിച്ചന്ന് പറഞ്ഞ മതി ചേച്ചാ ആഹ ശരി ശരി പറഞ്ഞേക്കാം
അയോട കൂട്ടുകാരായി വിള അവ ഫാമ അവിടെങ്ക വ കഴച്ച പേര് ഒന്നന്ന് ഓർമ്മട അന എന്നോട് പറ് മറ്റ എന്നോട് ഇ ഞാൻ പറഞ്ഞ വിളിക്കാ അെങ്കക്ക് വയ്യായിരിക്കല്ല ആ അപ്പരു ഇതായി പറയാൻ വിക്കതാണ്
ഓ അത് ശെരി ആ അത്ണ്ടാക്കര് പെട്ടെന്ന് കിട്ടി കാണ ഹരിപ്ര പോയോ
ഇതിന്റെൊക്കെ ടെൻഷൻ ആയിരുന്നില്ല കുറച്ച ദിവസം കൊണ്ട് ഒരുര് കുറവന്ന് കണ്ടപ്പോഴ ഇല്ല മുറിിലോട്ട് മാറ്റി അപ്പോഴ ഒരു സമാധാനമായിത്
മ്
അു പോയിലട നമ്മുടെയ ഒക്കെ ഒരു കാര്യത്തിനൊക്കെ അവരെ ഉള്ളടി
അത ഞാൻ പറഞ്ഞ അവരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുക്ക് പിന്നെ വരാു പിന്നെ നമ്മളെല്ലാം ഓർപ്പണുണ്ട് പിന്നെ നമ്മക്ക പിന്നെ നമ്മൾല്ല
ഓ അമ്മയുടെ അതോ അമ്മയ്ക്ക് അമ്മയ്ക്ക് വയ്യാതെ വന്നതോൊണ്ടാണ് ഇവിടെ നിന്നത് പുള്ളിക്കാരൻ ഇന്ത തമിഴ്ാട്ടിൽ പോയിനേ തമിഴ്ാട്ടൊക്കെ തമി്ാട്ട അടി ജോലനാ തമി്ാട്ടൊക്കെ വെച്ച ഒരു വല ല്ലാം വന്നാനേ
അത എന്ത് ചെയ്യാന തമിലേന്മാരെ വല്ല ആഴ്ച്ച് കൊണ്ടുപോകു
ആ വേറെ നെഞ്ചുവേന്റെ ഗുളിക ഞാൻ കഴിച്ചത് കൊടക്കും ജോ ഇതിപ്പോ ഇനിയിപ്പം ഇതൊക്കെ ഇട്ടത് കൊണ്ട്ടി ജോലിക്ക് പോകൊന്നും നടക്കത്തില്ല
ഉം
പാട്ടിലെങ്ങണണം എന്തെങ്കിലും ചെയ്യട്ടെന്ന് എൻ്റെ ഒരുരഭിപ്രായം
അതെ ഇനിയിപ്പോ ഇതൊക്കെ വെച്ച് കളക്കാനോ എതർക്കാനോ രോയിന വി
നാട്ടില അങ്ങോണ എന്തായാലും നോക്കട്ടെ പിള്ളോര കടൊക്കെ ഇച്ചിരിയൊക്കെ വണ്ടടി
വൈകന്ന് നോക്കത്തില്ലേടി അവന്
അവനും വിയ വസ്തു ഒക്കെ വാങ്ങിച്ചതി് അവടെ ആ വീടിൻ്റെ പരസകൾ കുറച്ച് വർഷവുംന്നും മേടിച്ചായിരിക്കില്ല അത് കഴിയുമ്പഴേ ഒും ഇില കടന്നയാണ് ഇതത്തവർ വാങ്ങിച്ചു അ അവന്റതായിട്ടുള്ള കടവുണ്ട്ോ അവന്ല്ലാ കുഴസൊന്നുമില്ല
കല്യാണം അെ ഉറപ്പട്ടില്ലപ്പ
സെറ്റ് ചെയത് ചെയ്തുോ ഉ അങ്ങനെ ഒന്നും പാറുണ്ട് അങ്ങനെ നീ പറഞ്ഞു കാര്യം പറഞ്ഞു
എരി
ഇ ഡറി
കനടി
ഇ എല്ല മോട്ടാണ്ട
നീ ക്ലിയർ ആവാ നി നീ പറഞ്ഞു
ഉം അെ പറ്റോ
ട്ടൊരുടുങ്ങി നീ പറഞ്ഞോ നീ ഇപ്പ വിളിക്കാം ക്യാഷടക്കുന്നു
അത് വിളിക്കുന്നു
പൈസേടി പൈസ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്ത് ത്തി നാല് എഴുന്നൂറ്റി എമ്പത്തി നാല് പൈസ എടുക്ക നീ പറഞ്ഞു നീ എന്ത് ചോദിച്ചേ ഞാൻകേട്ടില്ല
ഒരു ജീവിതം നമ്മളെ ഇത് എങ്ങോട്ടാ കൊണ്ടു പോകുന്നേ
ആ ആ നെല്ല ഓരോ വിധിയാണ് ഈ വിധിടെ പുറകെ ജീവിച്ചു പോകുന്നു എന്തോ ചെയ്യാനാ
ഓണോം വരുന്നു
ഓണോം വരുന്നു സത്യവാ മറ്റേ ഞാന് തെണ്ടി
കുത്തുവാള എടുത്തിരിക്കുന്നു
എൺപത്തി നാല് നൂറാണേയിരിക്കുന്നേ എന്നാ എടിച്ചോ ഈ ആറ് നാല് രൂപ ആറ് രൂപങ്ങോട്ടേലും ക്രെഡിറ്റ് ചെയ്തിട്ട് ഒണ്ടോ ഈ ചിട്ടിക്കാത്തോട്ട് അതെ ആ അവിടത്തൊ എന്നാൽ നിന്റെ വർക്ക് നടക്കട്ട് കേട്ടോ
എടി എട്ട് മിനിറ്റ് ആയതേ ഒള്ളടി പത്ത് മിനിറ്റങ്ങന്തോല്ലേടി പറഞ്ഞെ ഈ കോളിനാത്ത് എട്ടായതേ ഒള്ളടി
ആന്നോ എന്നാ വെക്കല്ലേ കെട്ടാപ്പൂ ഇല്ലടി ക്യാഷയച്ച് തരാൻ ആളൊണ്ട്
ഉം അത് കൊഴപ്പില്ല നീ ഇങ്ങനെ ഇന്താ ഞാൻ പത്താമ്പോ കട്ടെയ്യും
ഇങ്ങടൊരു പത്ത് രൂപയൂടെ തരാൻ കാണുവോ പത്തില്ലല്ലേ തൊണ്ണൂറ് പിന്നെ നീ എന്തേലും പറ നിൻ്റെ വിശേഷങ്ങളൊക്കെ പറേടി പൊട്ടി
സാരിയ എനിക്ക് വെച്ചേക്കോ
അല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്
ആടി ഞാൻ
അസുഖോന്നുല്ലാത്ത തന്നെ വലിയ കാര്യാ എന്നെ സംബന്ധിച്ച് കൊണ്ട് നല്ല ടെൻഷനാ കൊറച്ചോസം കൊണ്ട് നല്ല ടെൻഷൻ ആന്ന് പറഞ്ഞതാ ഹോസ്പി അത് ഇത് ഒന്നും പറയണ്ട ത പിന്നെ വേറെന്തുവാ ഓണം വരുമ്പേ ക്യാഷോ കാർഡോ സാറെ പതിനെട്ട് ഇരുപത്തി അഞ്ച് ആന്നാ വെച്ചോ പതിനെട്ട് ഇരുപത്തഞ്ച് നമ്പരോ പേരും ഫോൺ നമ്പരും ഒക്കെ പറയണം കേട്ടോ